കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ണിണ്ട്. സുഖല്ലേ?
എന്തെക്കെണ്ട്? സുഖം, സുഖം, സുഖം. എന്തെക്കേണ്ട് വിശേഷം? ഫുഡൊക്ക കഴിച്ചു.
ആഹ് എന്താപ്പ ഫുഡ്?
ഫുഡ് ചോറാര്ന്ന്.
ആഹ് ഇന്നെന്താ സ്പെഷ്യലായ്ട്ടൊന്നുല്ല.
സ്പെഷ്യല് അങ്ങനൊന്നും ഇല്ല.
ആഹ് ആ ചിക്കനെന്താ കറിയോ?
അതെ അതെ.
ആഹ്
ചിക്കനും,
ഉച്ചക്കെന്തിരുന്ന്?
ഉച്ചക്കത്തെ ഏ ഫുഡ് തന്ന നമ്മള് രാത്രിയിലും കഴിക്കാറ്. ആഹ് ഹാ ഹാ അവിടെ എങ്ങനെയാ വേറെ, രാത്രി വേറെയാ?
ആഹ് അല്ല ഉച്ചക്ക്ണ്ടാക്കിയതിണ്ടങ്കി രാത്രി കയിക്കും. അല്ലെങ്കി രാത്രി വേറെന്തെലും വെക്കും.
അങ്ങനെ എന്തേലും കൊറച്ച് ചോറാണെങ്കില് ചപ്പാത്തിയോ ദോശ അങ്ങനെ എന്തെലും ഉണ്ടാക്കും.
ഉം ഉം.
ഇങ്ങട്ട ങ്ങക്ക് മക്കളൊക്കെ എത്ര ക്കുണ്ടോ?
ഉണ്ടൊണ്ട് ഒരാള്
ഒരാള് ലേ.
ഇ ഹ ഹ ഹ.
എന്താ പഠിക്കെണ്?
ആഹ് മോനോ അവനൊന്നില്ലായി.
ആഹ്.
ആഹ് അ അ എന്താ വർക്ക്വല്ലാം ചെയ്യുണുണ്ടോ?
വർക്ക് പറയാന് ഇങ്ങനെ നമ്മളെ ഓൺലൈൻ ആയിട്ട്ണ്ട് ക്രാഫ്റ്റ് ബിസിനസ് തൊടങ്ണ്ട്.
ക്രാഫ്റ്റിന്റെ ആഹ് ആഹ് ആഹ് എന്തൊക്കെ ഇണ്ടാക്കും?
ഫ്രൈമ് പിന്നെ അതുപോലെ തന്നെ ബൊക്ക. എൻഗേജ്മെന്റ് ഹാമ്പറ് ഒക്കെണ്ട്
ആഹ് ഹ ഹ.
എപ്പളേലും ഇങ്ങനെ കിട്ടണായി.
മറ്റേ ഇതൊക്കെ ഉണ്ടോ മറ്റേ ബേക്കിങ്ങിന്റെ സംഭവുണ്ടോ? ഇല്ല ആഹ്. കേക്കിന്റെ.
ഉം അതില്ല.
അറ് . മറ്റേ ക്രാഫ്റ്റെന്ന് റയുമ്പോം മറ്റേ നമ്മുടെ ഈ. ആ പിന്ന കമ്മല് മാല അതൊക്കെ ഇണ്ടാക്കോ?
ആഹ് കമ്മല അങ്ങനെ. അങ്ങൻത്തെ അങ്ങനെ ഇണ്ടാക്ക്ന്നില്ല ഞമ്മള് ഓൺലൈനായിറ്റ് ഇങ്ങനെ വാങ്ങൂ.
ഓ വറ്റേ ഓർഡർ വര്നെനൻസരിച്ച്.
ആഹ്.
ആഹ് ഹ ഹ ഹ അങ്ങനെയാ മറ്റേ ഇതിന്റെ സാധനങ്ങക്. വ റെയ്റ്റ് കൂടുതലാണോ ഈ മുത്തും.
ആ ക്കെ ഇണ്ടാക്കുമ്പോ തന്നെ നല്ല ഇത് പോവൂലേ? പ്രോഫിറ്റ്.
അതെ അതെ അതെ അതെ.
അത് പിന്നെ നമക്ക് കുറെ ഓട്റ്ളൊക്കെ കിട്ടാണെ നമക്ക് കൊറെ ഹോൽസൈലൊക്കെ. ഇത് പിന്നെ ഹോൾസൈലൊന്നും കൊറെ വാങ്ങാനും പറ്റൂലല്ലോ?
അതെ അതെ അതെ മറ്റേ ഇ. വിസിബിളായിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ.
ആഹ് ആഹ്.
ഇൻവിസിബിള് മാലയോ അങ്ങനെ എന്തോക്കെ ഇണ്ടല്ലോ?
ഉം ഇല്ല അങ്ങത്തൊന്നുല്ല. ഏതെങ്കിലും വർക്കിന് പോണുണ്ടോ?
ഇല്ല ഞാ അങ്ങനെ വർക്കൊന്നും ചെയ്യുന്നില്ല.
ആഹ്.
ഉം ഉം.
പിന്നെ ചേച്ചിന്റെ വീട്ടി ആരൊക്കെണ്ട്?
അച്ഛനമ്മ ഹസ്ബന്ഡ് മോൻ. ഓഹ് ആഹ് ആഹ് ആഹ്.
നിങ്ങ ചേച്ചിക്കാരൊക്കെണ്ട് ഇങ്ങക്ക് ആരൊക്കെയുണ്ട്
എനിക്ക് അവ്ടെ അച്ഛനും അമ്മയുണ്ട് ബ്രദറുണ്ട്.
ഓ ബ്രതറ വലത് കല്യാണണംക്കെ കഴിഞ്ഞിട്ടണ്ടല്ലേ
കല്ല്യാണം കഴിഞ്ഞു ഉം
ഉം വേറെങ്ങോട്ട എന്താ കുക്ക് ചെയ്യോ
കുക്കിങ് കുക്കിങ് ഒക്കെ ചെയ്യും
ഏഹ് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ
സ്പെഷ്യല് ആ ട്രൈ ചെയ്യാറുണ്ട് ഇന്നൊരു കേക്ക് ഉണ്ടായിട്ട്
ആഹ് എന്തൊ കേക്ക്
ഇന്ന് വറ്റല പിന്നെ ബൂസ്റ്റ് ഇട്ടിട്ട്
ആഹ് ദൂസ്റ്റ് കേക്കലേ
ആഹ് ഉണ്ടാക്കി പക്ഷ പെർഫെക്റ്റ് ആയില്ലേ പെർഫെക്റ്റ് ഒന്നും ആയില്ല
വിപ്പിംഗ് ക്രീമൊക്കെ ഒക്കെട്ടുരുന്നോ
ഇല്ല അങ്ങനെ ക്രീം കേക്കല്ല ആഹ് ആഹ് അതെ സ്പോഞ്ച്ന്റെ
ആഹ്
പക്ഷേ കഴിക്കൻ കൊള്ളാായിരുന്നു ആഹ് ആത്രേം പെർഫെക്ഷൻ വന്നില്ല
ആഹ് പിന്നെ എന്നാ ആഹ് എടക്ക ഇങ്ങണെ പോ മോൾക്ക് പനിയാണ്
ആ ആ ആ ഇപ്പൊ പൊതുവേ എല്ലായിടും പനിയാണല്ലോ
ആഹ് അപ്പൊ ഹോസ്പിറ്റലിൽ ആവി വിളിക്കണ്ട ഒരു ദിവസം രണ്ടു നേരം
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അപ്പ ഇപ്പൊ രാവിലെ പോയി ഇപ്പോ വൈകുന്നേരം പോയി ഭയങ്കര കരച്ചിലാണ് ഇടക്ക് ഇടക്ക് പഴപ്പല്ലാണ്ട്നെ പോവും
ആഹ് ഹാ ആ ആ കുഞ്ഞു വാവയ
ഏഹ് ആ കുഞ്ഞന്താ രണ്ടു വയസ്സ ആവനള്ളു പാലക്കുടി ഇങ്ങനെ
ആഹ് ആഹ് ആഹ്
ഇതു ഹലോ
ഹലോ
ആഹ് അടൊന്ന് വിളിച്ചുല്ല്യ പറയാണ്ടേ
ആഹ് ആഹ് ആഹ് കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല ഇല്ല ന്റെ വീട്ടിലുണ്ട് ഉമ്മങ്ങനെ ഓരോന്നും ഉണ്ട് നോക്കി
ക്ക ആഹ് ആറത് ആഹ് പ പച്ചക്കറി തോട്ടം പോലത്ത അടുക്കളത്തോട്ടം പോല അടുക്കളത്തോട്ടം
ബത്തക്ക മ അല്ല ബത്തക്ക പിന്നെ നമ്മളെ വയലറ്റ് പയർല്ലേ
ആഹ് ഹ് ആഹ്
ആഹ് അത് പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മളെ ഈ കൈപ്പക്ക ആഹ്
ആഹ് പാവക്ക നമ്മള് പാവക്ക എന്നാ പറയാറ് ഉം
മൂന്ന് കുറി ഉണ്ടായി നല്ല ചുവപ്പ് കളറും നല്ല മധുരൊക്കെ ഉണ്ടായിന്ന് പിന്നെണ്ട് എന്തോ പോയി പിന്നെ ഭയങ്കര ഭയങ്കര ഇതൊക്കെ ആയിങ്ങാണ്ട് കട്ടി ഒക്കെ ആഴിക്കാണ്ട് വത്തക്കെ തിന്നാൻ കൊ കൊള്ളില്ലായിരുന്നു
ആഹാ ഹാ
മൂന്നണ്ണോക്കെ നല്ല കിട്ടി വലുത മണ്ണില്
ആഹ് ഹാ
പിന്നെ ഞാൻ വീട്ടിലാവുമ്പോണ്ടാക്കിയത കൊറോണ ടൈമിലൊക്കെ
ആഹ്
നിങ്ങെന്തല്ലോ കൃഷിയൊക്കെ എന്താ ഇതൊക്കെ ഉണ്ടാക്കോ ഗാർഡൻ ഒക്കെണ്ടോ
ഗാർഡൻ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല
ആഹ്
അലെ എന്തെങ്കിലൊക്കെ കിട്ടുന്നതൊക്കെ കൊണ്ട് വെക്കാറുണ്ട്
ആഹ്
ഉം പിന്നെ ഇതുണ്ട് ചെറിയ തോതിൽ പച്ചക്കറി
എന്തൊക്കെയ
ഉണ്ട് ഏഹ് പയറ് പിന്നെ വെണ്ട ചീര ആഹ് അ പിന്നെ കോവൽ കോവയ്ക്കല്ലേ കോവയ്ക്ക
ആഹ്
ആഹ് അത് പിന്നെ
കോവക്കെ ഇന്നട്ട് വീട്ടിൽ ഇണ്ടാക്കലുണ്ടോ കൂട്ടാന്
കോവക്ക ആഹ് ഇണ്ടാക്കും
ആഹ് ഇബടെ ഒരു കുറി കോവക്ക ഉണ്ടാക്കിട്ട് നല്ല ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കോവക്കൊക്കെ പോയി നൽ പന്തലും പോലെ ഉണ്ടായിരുന്നു മേലെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ വലന്റെ ഉള്ളിൽ കൂടെ ചാടു ആയിരുന്ന്
അതെ അത് കോവയ്ക്ക പെട്ടെന്ന് പിടിക്കും
ഉം നമുക്ക് തേങ്ങ ചരണ്ടിറ്റു ഒക്കെ നല്ല ടേസ്റ്റ് കോവ ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്ക
ആഹ് നമുക്ക് ഫ്രൈ ചെയ്യാം
ഉം പൊരിക്കൊക്കെ ചെയ്യല്ലോ
ആഹ് അതെ അതെ
ഇതോ മസാലയിട്ടിട്ടു ഇവിടെ ഒരു കുറി ഉണ്ടാക്കിരുന്നു പക്ഷെ പൊരിക്കുന്ന കായും എല്ലാർക്കും ഇഷ്ടം കൂട്ടാൻ വെക്കുന്നതാണ് അടെ എണ്ണ പിടിക്കും ആർക്കും പറ്റണില്ല
പറ്റില്ല ആഹ് എണ്ണ അല്ലെങ്കിലും ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ ആഹ് മറ്റേ ആഹ് പക്ഷെ അത് പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം പോവെന്നാ പറയാറ് ഏഹ് എന്തിന്റെ ആയാലും ഇപ്പൊ ഫിഷ് ആയാലും എന്തായാലും ആ ഫ്രൈ ചെയ്യുന്നതിനെക്കട്ടി നല്ലത്
ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടും പക്ഷെ ണ ഒന്നുമല്ല നമ്മള് ഇ ഫുഡ്‌ കഴിക്കുന്ന എന്തിനാ? എ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടാനല്ലേ നമുക്ക് ആരോഗ്യത്തിന്,
ഇന്ന് എന്തേലും പിന്നെന്ത ഇന്ന് എങ്ങടെങ്കിലും പോയിരുന്നോ
ഇന്ന് ഇന്ന് മോന്റെ ഡാൻസ് ക്ലാസിനു പോയായിരുന്നു.
ആഹ മോനാഡാഷ്
ഡാൻ ഡാൻസിനോടുന്നുണ്ട്. മറ്റേ വെസ്റ്റേൺ സിനിമാറ്റിക്. ആ അവിടെ സ്കൂളിലല്ല അല്ലാത ഡയൻസ് സ്കൂൾുണ്ട് പ്രത്യേകം ഉ പ്രത്യേകം ഡാൻസ്
ഇപ്പ എത്രായി?
ഏതാ? ഡാൻസ് ഡാൻസിന്റെ ആഹ ആ ഞങ്ങൾ ഒരു വർഷം.
ഏഹ് മോൻ നല്ല മോൻ നല്ല ഡാൻസളിക്കോ?
ഉം അഅത്യാവശ്യം, ഇള് ആറ് വയസല്ലേ ഉള്ള് ഹ് ഹ് ആഹ് ആഹ് പിന്നെ സ്റ്റേജ് ഷോയ്ക്ക് കഴിഞ്ഞു ആ മറ്റേ അരങ്ങേറ്റം പോല നടത്തിയാര്ന്നു.
ആഹ്.
ഞ്ഞിപ്പൊ നാളെയും അതിന്റെ പരിപാടിയുണ്ട്. ആ ശന്യും ഞായറൂ ആണ്.
മോന് നന്നായി വണങ്ങ് ക്ലാസ്സിനൊക്കെ പോണ കാരണം നന്നായി ഡാൻസ് നല്ല ഉഷാറിൽ കളിക്കണ്ടാവും ലേ?
ആ ഡാൻസ് അത്യാവശ്യം ഉം മറ്റേത് ഒന്നും പാട്ടിട്ടാ ചാടത്തേ ഉള്ളായിര് ന്ന്.
ഉം.
ഹ് പക്ഷെ ഇവിട പോയിതൊടങ്ങിയന് ശേഷം, ഉം അത്യാവശ്യം സ്റ്റെപ്പൊക്കെ വെക്കുന്നുണ്ട്.
ആഹ്.
ഉം. അങ്ങനിരിക്കുന്ന് ഉം.
വേറെങ്ങട്ട് എന്താ മോനങ്ങട്ട് ഉറങ്ങിയോ?
ല്ലല്ല ഒറങ്ങില്ല അവടെരിപോണ്ട്.
ആഹ് വീട്ടിൽലെല്ലാരും കെടന്നോ ആ എന്നാ ശരിട്ടോ?
ഓക്കെഓക്കെ.